ലോ എന്തെക്കേകാത്തൂ.
ഇക്കറിയില്ല ആ ഇം ഇത് കൊറച്ച് കേക്കും പിന്നെ ആക്കറി ഇഷ്ടാവണ്ട്.
കിട്ടീണ്ടോ
ഉം
ഉം എന്തണാവോ യിട്ടില്ലേ ഇനിയെല്ലോ
അത് കട്ടായതൊന്നും കേക്കണില്ല പിന്നെന്താ ഇങ്ങനെ ഞാൻ അങ്ങനെ പറയാതേനിന്നിട്ടെന്താണ്.
ഏയ് ഞാനങ്ങനേ പറയില്ലല്ലോ വരാന്ന് പറഞ്ഞിട്ട്.
ഇത് പേലാജി വെളിച്ചണേ മു ണ്ടാതന്നാ
ഉം എന്നായിക്കോട്ടെ പിന്നെന്താ പറയ്
അത് കിട്ടണില്ല കോൾ കിട്ടണില്ല ഞാൻപ്പാ എന്താ കാട്ടുന്നേ കോൾ കിട്ടാഞ്ഞാല് വർത്താനം പറയണ ഫുള്ളാകണില്ല്യ. എനിക്കൊന്നും കേക്കണില്ല്യ ആഹ്
ഞാനങ്ങനെ പറയിണ്ട് ഞാൻ പിന്നെണ് ഒരു മുണ്ടണില്ല അപ്പൊ പിന്നെ
ഞാ അലോ അലോ അലോ പറിയിണ്ട് ഒന്നുംകേക്കുന്നല്ല ഉ
റേഞ്ച് വന്ന് വില്ലായിട്ടാണാവേ. ഇ എന്തേലും ഇന്റെ പ്രോബ്ലോക്കെ ആണെങ്കില് അയിൻറ അടീല് വരൂല്ലോ അപ്പൊരൂട്ടം നമുക്ക് അങ്ങനെ വന്നൂല്ലേ
റേഞ്ചിണ്ട് റേഞ്ച് ഈ ഫോണിലില്ലാത്ത പ്രശ്നനോന്നും കാൺണില്ല
കണ്ട ഫുള്ള് റേഞ്ചാണ്
എന്റെ ഇത് ഫുള്ള് റേഞ്ച് ഇണ്ട് എന്താ അറിയില്ല കിട്ടാത്തേ എന്താ പ്രശ്നാവും-പറയൂ ഇതിന്നെന്താ ഏതായാലും ആ വർത്താനം ഫുള്ളാക്കാൻ കഴിയണില്ലേ ഏതായാലും
പിന്നെന്താ അങ്ങനെ കഴിഞ്ഞു എന്നാ
ഉഹ്
ഇ സാമ്പാറുണ്ട് മീനുംമുണ്ട്
അവിടൊക്കയോ
ഇവിടെൊക്കെ ആയിക്കൊണ്ടിരിക്കണള്ളു ഞാൻ അങ്ങനെ കിടക്കല്ലേ
മ്മ്
എന്താ സാമ്പാർ എങ്ങനെ ഇണ്ടാക്കി
സാമ്പാർ ഞാന് നഞമ്മൾ ഉണ്ടാക്കണ വേറെ രീതിയക്കാരം കൂടുതലും ലുക്ക്‌ കല്യാണത്തി കീട്ടുള്ള വാല രസാണല്ലോ അതി വേവിച്ചു
ആമ്മതോ
എന്നിട്ട് പിന്നെ പച്ചക്കറികളൊക്കെ ഇട്ട് കാണ്ട്
ആഹ
ആഞ കുക്കലാക്കല്ലട്ടോ
ആഹ
കുക്കറില് പരിപ്പാഹാ രണ്ട് മൂന്ന് വിസിലടിച്ച് എല്ലാം വേവിച്ചു അടിഞ്ഞണ്ട വരും ആ ഉ
നമക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല ആ അല്ല ഞ
പച്ചക്കറില്ല വേഗം പോവുക
ആ പരി
അല്ല പലോലും പല വി ആ ചെലോല് വള്ളത്തിലൊക്കെ ഇട്ടക്കും പരിപ്പ് അങ്ങനെ ആകുമ്പോ അപ്പൊതിർന്ന്ണ്ട് വരും. അപ്പ പിന്നെ വേം വേവൂന്നു തോന്നുന്നു അല്ലെ ഇ സാമ്പാർ വെക്കുമ്പോളേ നല്ലോ കുർ വേവി ചെയ്ത്
ഉം ഉം കുക്കറിലാാവുമ്പോ എത്ര വേണം
ആ ഞാനവിടെ തീമച്ചാണ്ട് പിന്നെ നമ്മളെ പണികളൊക്കെ ഇങ്ങനെ എടുക്കും രണ്ടോ മൂന്നോ ഒക്കെ കൂക്കും.
ഉം എന്നിട്ട് പിന്നെ അയ്ക്ക് പച്ചക്കറി ഇടലാ
ആവി പോയിട്ട് തുറന്നിട്ട് നല്ലോണം അങ്ങോട്ട് കയ്യില എടുത്തണ്ടല്ലോ പരിപ്പിനെ താക്കീട്ട് പിന്നെ ക്ക് എന്താ പച്ചക്കറികളൊക്കെ ഒക്കെ നുർക്കി വെച്ചതിടും
ഏ
പിന്നെ മഞ്ഞളും
ഉം
മൊളകും പൊടി, മല്ലി പൊടിടും.
ആ ആ
ന്നിട്ട് പച്ചക്കറികൾ തക്കാളിയ കൊടക്കായി കപ്പങ്ങ ഇടൂലല്ലോ ഈ ഇതില് കയ്പങ്ങ പോലെ
തേങ്ങ വറത്തർക്ക് ആഹ് വിർട്ടൂറ്റിട്ട അയ്ന്റെ കളർ മാറു മാറൂല്ലേ
എന്റെ എല്ലാ പച്ചക്കറികളുംളും ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കുമ്പോളേും വള്ളേത് ഉണ്ട്ണ്ടാവല കുറച്ചൊക്കെ ഉണ്ടെങ്കില്
ഉള്ളൊക്കെ ഇട്ട് കണ്ടാൻ ഉണ്ടാക്കൂലേ അവിടത്തേങ്ങ വാർത്തർക്കുവോ
അെ പറഞ്ഞക്കെ ഞാന് അ ചെിലപ്പോ ഓത്തറ ക്കും ഈപ്പ കുടുംബമ്മള്
ഉം
എന്താ അങ്ങനെ എങ്ങനെ നല്ലോ കൊറച്ച് തോന്നൊക്കെ പരിപ്പിട്ടങ്ങണ്ടാണ് ഇതാക്കുക
ഉം ഉം
എാ പിന്നെ പച്ചക്കറികളൊക്കെ ഇട്ട് ക പൂക്ക മഞ്ഞളും മുളകും മല്ലിയും പിന്നെ പുളി ഒരു നെല്ലിക്കാന്റെ അത്ര രീതിയിൽ വെലുപ്പത്തിലുള്ള ഒരി പുള പിീഞ്ഞ വരും പിന്നെ തക്കാളിയ ഒക്കെ നമ്മള് ചിലപ്പോ അങ്ങനെോട്ടും ചിലപ്പോ വിളിച്ചണെലും ഇത കണ്ട് വണ്ടക്കിയ അതൊക്കെ
വാഴ്ത്തിക ആ വാഴ്ത്തികാണല്ലേ അല്ലെങ്കിൽ ആകോട്ടെ ലെ
അത് കൊയപ്പായി ഇങ്ങനത് ഒരു രസഉണ്ടാവും മറ്റേങ്ങന ഇപ്പ അങ്ങനെ കിട്ടും
വാട്ടിക്കാണ്ട കാരില്ല അ പച്ച കളറാവുമ്പോല്ലേ
മ്
മ് തക്കാളി അങ്ങനവട്ടും
തക്കാളി ചിലപ്പ വാട്ടും അല്ലെങ്കിൽ പിന്നെ കൂടെ എട്
പിന്നെ അയിക്ക് കായം പൊടി അങ്ങനെ എന്തെലൊക്കിടോ
ആനെ അൻ ഉണ്ടാക്കുണത് ഇതില് കായം പൊടിയൊന്നിട്ടില്ല സാമ്പാർ പൊടി കൊടുന്നകണ്ടു
മ്
കുഎ കുഎ ഏ എന്നാ രണ്ടാ കൂ കുക്കുള്ളൂ
എഹ്
പരിപ്പിട്ട് കഴിഞ്ഞാ പിന്നെ
ഏ ആഹ് പച്ചക്കറി വേഗം വേവുല്ലോ
മ് അപ്പ എനക്ക് തേങ്ങ ഒര് കൈയില് തേങ്ങവക്കമതി നമ്മൾ പരിപ്പ് കൊറ ഇടുമ്പോ പിന്ന തേങ്ങേണ്ട ആവി ശില്ല മ് ഇവര് ഇത് കയ്യില് തേങ്ങ അധ് ചാറ്റിയിൽ ഇട്ട് കാണ്ട്
ഓർക്കും
പൊടി ഇട്ട് കാണ്ട് നല്ല വർക്കും
ആഹ് ഐക്കാ സാമ്പാർ പൊടിയിടാ
ചീരുള്ളിയും
മ
ഇട്ട്ക്ക ആയിക്കല്ലേ ആയിക്കിട്ടും ഞ കൊറച്ച്
ആഹ് ആഹ് ആയിക്കുട ആഹ് പിന്നെ അല്ലാതെ വേറെ തൂമി തുമ്മിക്കുമ്പോ വേറെ എടുക്കാവൈകാരം അല്ലേ
മ്മ് അവര് വേറെ രുചി കുമാങ്കിട്ട്
ആഹ് സാമ്പാറ് പൊടി വേണോല്ലോ അല്ലാതെ പിന്നെ രസല്ലല്ലോ
അങ്ങനെയല്ല ചെലവലര് തൂമിച്ച്പ്ടും അത് തേങ്ങക്ക് ഇടുമ്പോളേ തേങ്ങ അരക്കുമ്പോ തേങ്ങയിലിട്ട് അത ഒന്ന് വറുത്തുകാണ്ട് പിന്നെ അരച്ചെടുക്കും ജീരുളീം തേങ്ങേം അതൊട്ട് കടുവർ ത്രണ്ട്
ആഹ്
പിനക്ക് പാറും പിന്നെ ഞാന് ഒന്ന് തളിച്ചിട്ട് കൊറച്ച് തേങ്ങ മതി തോനെ തേങ്ങൊന്നും വേണ്ട ഒരു കയ്യിലൊക്കെ മതി
ആ ഈ പരിപ്പ് ഇടുമ്പോ കൊറച്ച് തേങ്ങാ തേങ്ങ അരച്ചുന്ന് അറിയാൻ വേണ്ടീട്ട് അങ്ങന ഈ സാമ്പാറിൽ നമ്മള് തേങ്ങരച്ചോന്ന് അങ്ങനെ കാണൂലല്ലോ
ഇല്ല പക്ഷെ തേങ്ങരച്ച നമുക്ക് ഒരു ഇതാണല്ലോ. ഈ പരിപ്പ്‌ ഇടുമ്പോ കുറച്ച്- അരച്ച മതി നമ്മക്ക് ഒരു കയ്യിലൊക്കെ എടുത്ത് അരച്ചാ മതി തേങ്ങ കയ്യില് നമ്മള് തോന എടുത്തര- ക്കണ്ടാ ഏകദേശനമ്മള്- കയ്യിയില്ന്ന ഒരു സുമാറിന് പറഞ്ഞന്നത
ആ ആ കൊറച്ച് മതിന്ന് ആ
മതി പിന്ന- ഒര്മിച്ച് കട വെളിച്ചണ്ണ ട്ട് കണ്ട് കടവും കരിയപ്പും ചോന്നമുളകും ഉണക്കമുളകും ഇല്ല
ആ അത് നല്ല രസണല്ലേ അതപ്പ ഇനി ഉപ്പേരിക്കെ ആയാലും- ഈ പയറൊക്കെ വെക്കുമ്പോം ചെറുപയറൊക്കെ വെക്കുമ്പോൾ ഇതിലൊക്കെ എനക്ക്ഷ്ടണ അത് തൂമിച്ച് ഞാൻ അത് കണ്ടഅത് മാത്രം എടുത്ത്ന്നു
ആ വാണിക ബുക്കി മാ മാസ നമ്മള് പച്ചക്കറി ഇട്ടുമമ്പോ മസാലകൾ ഇണ്ടാവല്ലോ അപ്പോും മണങ്കി പുള്ളി സാമ്പാറ പൊടി ഇട്ട് ഇട്ട തോ ഇട്ട ഇടുട്ട നമ്മള് പിഞ്ഞൊക്കെങ്ങെ ഇടുല്ലോ
ആ തോനെ ഇട്ടാലോ ഒരു- ഇന്ന് പോവോ?
ചെലോ ചെലോൽക്ക് ഇഷ്ടാണ്. ഞാൻ പ്പം ഉപയോ ചായയും അങ്ങനത്തെതും തൊടലില്ലേ
ആ കായം ഇടും എന്ന് പറയണ- ൻക്കറിയില്ല ഞാൻ ചോയ്ക്കാ എങ്ങനെയാണ് ഇതിന്റെ കഥാന്ന്-
ഇങ്ങനെ ഇത്- രസണ് അങ്ങനെ
ആഹ്
പക്ഷെ നമ്മള് കല്ല്യാൺത്തിൻ്റിടെ ഇതാക്ണ ആ രസം ചെൽപ്പം അമ്മക്ക് കിട്ടൂല അങ്ങനെയൊന്ന് ഉണ്ടാക്കിയോക്കണ്ടിയേത്യാലും
ഉ ആ ചിലര്ക് പരിപ്പ് എന്തായാലും സാമ്പാർക്ക് വാണം അല്ലേ
ആഹ് പിന്നെ ചെൽപ്പ ഈ ഇ തേങ്ങ ഇടാതേ
ഏഹ്
വെളിച്ചെണ്ണാർന്ന്കാണ്ട് പിന്നെ ഒക്ക ഒന്ന് ഇതാക്കിക്കാണ്ട് കയി ഇതാക്ക്യാണ്ട് വെളിച്ചെണ്ണ പാരാതെ വെളിച്ചെണ്ണ പാർന്ന്കാണ്ട് കടുകും ഈ മുളകും കരിയേപ്പും ഈ സാമ്പാർ പുളി നല്ലോണ ട്ട്ക്കാണ്ട്
ആഹ്
ഒന്ന് കടക് പൊ സാമ്പാറും പൊടി ഇട്ട്കാണ്ട് പിന്നേ ത് ഓഫ് ആക്കും. തീ ഓഫാക്യാണ്ടയില് കൊറച്ചേരം നല്ലോണം മ് കൊറച്ചേരം നല്ലോണം ഇങ്ങനെ കട്ന്നങ്ങനെ ഇതാകണം. ഇങ്ങട്ട് പാരം ഉം ഇന്നട്ട് കൊർച്ച്ണ്ട് ഇതാവോളും അത് നി ഒന്ന്ണ്ട് ഇതാവുവല്ലോ ചൂടാവാ
ആ ആ ആ ആ
ഇന്നട്ട് പിന്നെ അയ്ക്കാണ് സ്വാദ്
എന്താ സത്യം പറഞ്ഞാ സാമ്പാർ ഉണ്ടാക്കാൻ സുഖാണ് ലോ. കുട്ടിയേളൊക്കെ കൂട്ടോ ന്നട്ട്? ഓൽക്ക് ഇഷ്ടാ?
ആഹ് അത് ഇഡലി സാമ്പാറും നല്ല ഇഷ്ടാണ്
ഏഹ് അപ്പൊ ഇനി എന്താ രാവില്ക്ക്? ചെറിയ കുട്ടിയേൾക്ക് പ
കഷ്ണം കൂട്ടൂല. ശ്ശെ അയ്ന്റെ കറി കൂട്ടും. ഉം
ആ കഷ്ണം തിന്നണം ശരിക്ക് ഈ സമയത്ത് അതൊക്കെയാണ് നല്ലത് ഈ ചൂടത്ത്
പച്ചക്കറിനോട്‌ വല്യ താൽ ശെ സാമ്പാ ന്ന് ഇഡ്ഡ്ലിം സാമ്പാറേനി ആവില്ല
ഏ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാ ആ അപ്പിനി ഉച്ചയ്ക്ക് അതെ ആഹ്
പോയി
ആ ഇഡ്ഡ്ല്യോ ഇഡ്ഡ്ലി പൊന്തി വരോ
ആഹ് ചെൽപ്പം നന്നാവും ചെൽപ്പം നന്നാവൂല അങ്ങനെ
ആഹ്
ആന്നൊക്കെ നന്നായിക്കണ് ചിലപ്പ നമ്മള് ഈ അരയ്ക്കണോ ത്ത്ള്ളെ എന്താണ് ഈ വറ്റ് കൂട്ടിനോ ഓവർ ആവാനും പറ്റൂല ചോറിന്റെ
ആഹ ആഹ
അതായത് കായ എളുപ്പമാണ് രാവിലെ വേകയ്കോളും പണികളൊക്കെ വേഗങ്ങട് ചോറച്ചാമതില്ലോ
ആഹ
ഉം
അങ്ങനെ ഉണ്ടാവൂലേ.
പിന്നെയെന്തിന്‌ മീന്, മീന് പൊരിച്ചിട്ടുള്ളൂ, പപ്പടം
ആ.. ആ പപ്പടം വേണം. സാമ്പാർ ഉണ്ടാവും. അതൊക്കെ ഞാൻ ചോദിക്കാൻ നിക്ക്..
ഉം.. അ കൂട്ടാനുകളൊന്നുമില്ലായിരുന്നു. മീൻപൊരിച്ചതും പപ്പ.. ഇനിയിപ്പംമീനില്ലെങ്കിലും, പപ്പ്.. പപ്പടം. ഉണ്ടായാമതി, രസം
ആം സാമ്പാറുണ്ടെങ്കി പിന്നെ.. പപ്പടം നിർബന്ധാണ്. ഞാൻ ചോദിച്ചത്, കുട്ടികൾക്ക് പറ്റുമോ. സാമ്പാറും ഇഡ്ഡലിയും ആകുമ്പോൾ പറ്റിയേക്കും പിന്നെ ചോദിച്ചത് കുട്ടികൾ പൊതുവേ കുട്ടികൾക്ക് പുറത്തു നിന്ന് പോയി അങ്ങനെ ഇതൊക്കെ തിന്ന് പല കോഴി അതിന്റെ പലതും ഉണ്ടല്ലോ അതൊക്കെ.. തിന്നു തിന്നു പത്തരക്കും പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ.. ഉണ്ടാക്കി കൊടുക്കുക. ഉം, ആയിക്കോട്ടെ. ആ.. എന്നായിക്കോട്ടെ. അറിയ കേൾക്കണില്ലേ.
ഇപ്പംകേട്ടു
ആ.. ആ.. കേക്കണില്ല
ആ.. കേക്കണുണ്ട്.
കേറുക കൊറച്ചുകഴിഞ്ഞിട്ട് വിളിക്കാം ചെറിയ തിരക്കിലായി പോയി.
ആമ്
ഉം